ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കാമോ
ഹലോ
ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ സൗണ്ട് ഇല്ല
സൗണ്ട് ഇല്ല സൗണ്ട് ഉള്ളതാണല്ലോ ഇപ്പഴോ
ഏ ക്ഷേ ഏഹ് ചെർ തായിട്ട് ഇങ്ങനെ ഒര് കേൾക്കണൊള്ളു
ആണോ ഞാൻ ഉറക്കെയാ പറയുന്നത്
ആണോ ഏഹ് ഇന്നഞ്ഞി ഫോണിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് ആണോന്നറിയില്ല
ഞാ ഇതുവരെ വിളിച്ചോണ്ടിരുന്നേണല്ലോ ആരും ഇങ്ങനെ പറഞ്ഞതായിട്ടും കേട്ടില്ല പറഞ്ഞതും ഇല്ല ആഹ് പിന്നെ സുഖായിട്ടിരിക്കുന്നോ ഞാൻ പറയുന്ന അങ്ങോട്ട് ആഹ് സം ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്ല്ലേ ആഹ് ബുദ്ധിമുട്ടില്ല സൗണ്ട് കുറച്ചായിട്ട് കേൾക്കുന്നേ ചെർതായിട്ടിങ്ങനെ കേൾക്കുന്നുണ്ട് ആണോ ആ സൗണ്ട് പിന്നെ വേറെന്തുണ്ട് വിശേഷം വിശേഷം ഫുഡൊ ആ ഫുഡൊക്കെ കഴിച്ച് ആ കയിച് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെന്ന് പോയി ഫുഡൊക്കെ കഴിച്ചു കല്യാണത്തിന് പോയാരുന്നു ആഹ്
ആഹ് കല്യാണത്തിന് ഇപ്പൊ കൊറച്ച് നേരത്തന്നെ കഴിക്കല്ലോല്ലെ
ആഹ് ഉച്ച ഒരു പന്ത്ര ആ ഒരു മണി ഒരു മണിക്ക് കഴിച്ച് ഒരു മണിയായപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വീട്ടി വന്ന്
ആഹ് ആ എവിടെനി അടുത്തന്നെയാണോ കല്യാണം?
ഉം കല്യാണം അടുത്തന്നെ ജൊരു ഇന്റർകാസ്റ്റ് മാരേജായിരുന്നു. ആഹ്
പെന്റാണോ അതോ ചെക്കന്റെ ആര്താ കല്യാണം?
ആഹ് ന്ന പെണ്ണിന്റേയിരുന്നു നമ്മുടെ വീട്ട അടുത്തുള്ള ഒരു പെങ്കൊ
ആഹ് ആ ആഹ് ആഹ് ആഹ് ഹ്
പിന്നെ വേറെന്തൊണ്ട് വിശേഷം? ആണാണ് ഇന്റർകാസ്റ്റ് മാരേജൊക്കെഷ്ട്ടാണോ? എന്താ അഭിപ്രായം.
ആഹ് ആഹ് കൊഴപ്പൊന്നുല്ല നമ്മുക്കന്താ അവരിഷ്ടപ്പെട്ടാ ഏഹ്
അവരിഷ്ടപ്പെട്ട പിന്നെ പക്ഷെ ഒരുപാട് നമ്മള് കണ്ടിട്ടുണ്ടേ ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോ പിന്നെങ്ങ് പ്രശ്നങ്ങളാവും. അങ്ങനെ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്.
ക്ഷെ ഞങ്ങളെ പഠിപ്പിച്ചിനെ ഏ എന്നെ സ്കൂള് പഠിപ്പിച്ചീനെ ഒരു മിസ്സ്ണ്ടായിരുന്നു. അപ്പൊ ആ മിസ്സ് സ്സ് പറയലുണ്ടായിരുന്നു എന്താണ് ഒരിക്കലും ഈ ലൗ മാരേജ് മുന്നോട്ട് പോവൂലാ
കൊറേ പ്രശ്നം അവിടെ ഇണ്ടാവും. ഏഹ് അത് ഫുള്ളായിട്ട് വന്ന് പോയതാ അപൂർവങ്ങളിലേ ഇണ്ടാവൊള്ളൂ എന്ന് പറയാ. അത് കേക്കുമ്പോ അമ്മക്ക്ങ്ങനെ തോന്നും അങ്ങനെ ആണോ.
അല്ല അങ്ങനെല്ല ഒവ് മാരേജ് ഒക്കെ ഒരുപാട് സക്സസ് ആയിട്ട് പോന്ന കണ്ടിട്ടുണ്ട്. ഇപ്പ അല്ലാതെ അറേഞ്ച്ട് മാരേജും ഫെയ്ൽ ആവുന്ന ഉണ്ടല്ലേ
അതൊക്കെ പിന്നെ ഓരോരുത്തർ പൊരുത്തപ്പെട്ട് ജീവിച്ചു പോണേ അതിനനുസരിച്ച് നിക്കും.
അത അതിരിക്കും രണ്ട് റ്റ്ന്ന് വരു അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആദ്യ ഒക്കെ ബുദ്ധിമുട്ട് കാണും. ഉം ഉം ഉം കറക്റ്റ് പിന്നെ വേറെ എന്തോ അല്ലാതെ വിശേഷങ്ങള്. ഇപ്പം പിന്നെ ഇഷ്ടം പണ്ടൊക്കെന്ന ഇന്റർക്ക മാരേജൊക്കെ വീട്ടാർക്ക് നടത്താൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട പണ്ട് നേരെത്തെ കൊറച്ച് നാള മുമ്പെ ആഹ് ഇപ്പം പിന്നെ വീട്ട് വീട്ടുകാരങ്ങ് സപ്പ വീട്ടുകാരുടെ മക്കൾ ടെ സമ്മത്ത് സമ്മതത്തിനങ്ങ് സമ്മതിച്ചു കൊടുക്കും അല്ലേ. അവരെ ആഗ്രഹത്തിനങ്ങ് സമ്മതിക്കും
ആഹ് അയിനങ്ങനെല്ലേ ണ്ടെന്നോ
അങ്ങനെല്ലേ ഇപ്പ എന്താന്നൊ
ആഹ് നേരത്തെ പോലെ ഇപ്പ ഇന്നലേ മിനിയാന്നൊക്കെ കണ്ടില്ലേ കാസർഗോഡൊരു പെങ്കുട്ടി ഒരു ഉസ്താദിനെ കൊണ്ട് കല്യാണം അർപ്പിച്ചു പർഞ ആ കുട്ടി. ആത്മഹത്യ ചെയ്തു അർഞാണ്ട്.
ആഹ് ഞാൻ അറിഞ്ഞില്ലടാ
അപ്പ ഇതുപോലേക്കാരം ആഹ് അപ്പൊ കുട്ട്യേൾ ട്ടല്ലാതെ ആക്കീണെങ്കി പിന്നെ വേം ജീവനൊടുക്കാണ് വേറെ ഒന്നും നോക്ക്ണില്ല കുട്ട്യേള്.
ആഹ് സത്യ ആ വേറെ വേറെ അത് അത് ഇങ്ങെരു ട്രെൻഡ് പോലാണ് ഇപ്പങ് ഈ ആത്മഹത്യ ഇഷ്ടം പോലെ അല്ല പ്പൊ കോളേജിലൊക്കെ ആയാലും ഒന്ന് വഴക്ക് പറഞ്ഞ് എന്തിനെങ്കിലും ചെറിയ കാര്യവൊണ്ടെങ്കിലും ഒരുപാട്ങ്ങനെ കേക്കുന്നുണ്ട്. സ്കൂൾലുവൊക്കെ ടീച്ചർമാര് വഴക്ക് മാർക്ക് ക്കന് മാർക്ക് കൊറഞ്ഞേനും വഴക്കു പറഞ്ഞേനും പേരൻസ് മാ വഴക്ക് പറഞ്ഞേനും ഒക് ഒക്കെയങ്ങ് ആത്മഹത്യയാണ് ഇപ്പം കേക്കുന്നത്.
ഒരു
അപ്പൊ പേടി ആണ് അയ്ന് ഇപ്പത്തെ കുട്ട്യൾക്ക് ആഹ് ഇപ്പൊ കുട്ട്യൾക്കൊരു ഒരു എന്താ പറയാ ആഹ് ഒരു ഷാത്തി കൊറവാണ് കുട്ട്യൾക്ക്
ഒരു ശക്തി കൊറവാണ് ഉം അതല്ലേ അവര് ഒന്നിനെ കുറിച്ച് അവര് ടെൻഷൻ ആവുന്നില്ലല്ലേ എന്താണ് അവർക്കേ ഒന്നിനെ കുറിച്ചും ടെൻഷൻ ഇല്ലല്ലോ. അവർക്ക്പ്പൊ എന്ത് വേണൊന്ന് പറഞ്ഞാലും ഒടനേ അത് പേരൻസ് നേടിക്കൊടുക്കും. അവര് ബുദ്ധിമുട്ടൊന്നും അറിയുന്നില്ലല്ലേ അതാണ്.
ആഹ് അതാണ് അതാണ് ഞാൻ പറഞ്ഞതാ നയൻറ്റീസിലും വളർന്നതും ഏ ഏയ്റ്റീസക്കെ വളർന്ന ആൾക്കാർക്കൊക്കെ എല്ലും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ രീതിയിലും ഓര ജീവിച്ചു പോന്നോലാണ് എന്തു എങ്ങനവർക്ക് കഴിയും ജീക്കാന് അല്ലേ ഞാൻ പറയാ എല്ലെവിടെ കൊണ്ടേയിട്ടാലും ഞമ്മളെക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ കയുവ ല്ലോ എവിടെന്നാലും ഞ മക് ല്ലം കൊണ്ടും പൊരുത്തപ്പെട്ടു പോവാനും ഞമ്മളെ കൊണ്ട് പറ്റ്ണ്ട്. പക്ഷെ ഇപ്പല്ല കുട്ട്യൾക്കത് പറ്റുന്നില്ലല്ലോ ഇപ്പം ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കവർക്ക് ഇപ്പത്തെ രീ യമ്മള ജീവിച്ച പോലെ അമ്മള് കഴിച്ച അന്നത്തെ ഫുഡ് ന്നും ഇപ്പല്ല കുട്ടികൾക്ക് കഴിക്കാൻ കഴിയിണ് ല്ലല്ലോ ഹലോ ഹലോ
ഹല ആഹ് കൊറേ കേക്കാ ഞാ പറയുന്ന കേക്കാൻ പറ്റുന്നില്ലേ
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ കട്ടായിട്ടില്ല ഹലോ കേൾക്കുന്നോ ഹലോ ഹലോ
ആഹ് എടക്കെന്താ കേക്കാതായെ കേൾക്കുന്നില്ലേ എടക്ക് കേക്കുന്നില്ല
ആഹ് ഇപ്പൊ കേള് എടക്ക് എട ക്ക് കേട്ടില്ലാരുന്ന് ഇപ്പ കേൾക്കുന്നുണ്ട് ഇപ്പം കേൾക്കുന്നൊണ്ടോ
കേക്ക്ന്ന്ണ്ട് ആഹ് നന്നായിട്ട് കേക്ക്ണ്ട്
ആണ ആഹ് എടക്ക് വെച്ച് കുറച്ച് വട്ടം കേട്ടില്ലാരുന്നു ഞാൻ വിചാച്ച് ഇന്ന് ഇന്ന് മഴ ഒന്നും ഇല്ല പിന്നെ റേഞ്ച് പോണ്ട കാ ര്യം ഇല്ലല്ലോന്ന് വിചാരിച്ചു സാധാരണ മഴയൊക്കെ ആന്നെങ്കി നെറ്റ് ഇഷ്യുവൊക്കെ വരുവല്ല
ഞാ ഇവിടുന്ന് ഇങ്ങനെ പറൺണ്ട്ട്ടോ മറ് ബോണ്ണും കേക്ക്ന്നില്ല അയ്ല് ഞാന് ഫോൺഎട്ത്ത്നോക്കി ഇത് കട്ട ആയിന്നോ അപ്പ കട്ട ആയിട്ടൊന്നു ഇല്ല
ഞാനും അതേ എനിക്കും അതേ അവസ്ഥ ഞാപറയുന്നുണ്ട് ഒന്നും കേക്കുന്നില്ല ഞാനും കൊറേ നേരയി
ഇങ്ങനെ വിളിച്ച് അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെണ്ട്
ആഹ് ആഹ് അതെരി ക്കും ഉം പിന്നെ ഫുഡോക്കെ കഴിച്ച ആഹ് കഴിച്ച് ഫുഡ് ഒക്കെ കഴിച്ച് ഉം ഫുഡൊക്കെ കഴിച്ച് ഫുഡോക്കെ കഴിച്ച് ഇരിക്കണ് ഹ ആഹ് ഫുഡൊക്കെ കഴി ചിരിക്കാണ് ഇന്ന് പിന്നെ ഞായറാഴ്ച്ച അല്ലേ കുട്ടികളൊക്കെ ഇണ്ടണും വീട്ടില്
ഓഹ് ഓഹ് ഹോ വീട്ടില് ആഹ് ഹ ബിരിയാണി ആന്നോ ഇന്ന് ബിരിയാണി ആരുന്നോ സ്പെഷ്യല്
അല്ല ബിരിയാണി ഒന്നു അല്ല ആഹ് ബിരിയാണി ഒന്നു അല്ല സാധാ അതന്നെ ബിരിയാണി ഒന്നും ഉണ്ടാക്കിട്ടി ല്ലാ ഇന്നേ ചെറിയ കുട്ടേക്കാണ് ഇനി ഇപ്പ രാ എന്തെങ്കിലും സ്പെഷ്യല്ണ്ടാക്കാ വിചാരിച്ച് ഉം
ഓഹ് എന്താണ് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്നെ എന്താണ്
എന്തോ ഉണ്ടാക്കൽ കൊണ്ടരണം മന്തിയൊ റോസ്റ്റ് ഒക്കെ എന്തെലും വാങ്ങിക്കാണ്ട് പറഞ്ഞ വിചാരിക്കാണ് ഉം ഉം
ആഹ് ആഹ് ആഹ് എല്ലാർക്കും മന്തിയാണല്ലോ ഇഷ്ടം
ഉം ആഹ് ആഹ് രാത്രി ഓനെ ഇന്നലെ എല്ലാകൂടെ സർപ്പൽസാക്കി രാത്രി വിളിച് കാണ്ട് ഒണർ പന്ത്രണ്ട് മണിക്ക് അവനെ വിളിച്ച് ഓണർതി കേക്കൊക്കെ മുറിച്ച്ല്ല അപ്പൊ
ബർത്ത്ഡേ ആരുന്നോ ബർത്ത്ഡേ ആരു
ആഹ് ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ ഇന്നാണ് ഓന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പൊ ഇന്നലെ രാത്രിയേ ഓന് ചെറിയ കുട്ടി അണെ പക്ഷെ ഓന്ക്ക് ബ്രസീലിന്റെ കളിഒക്കെ ഭയങ്കര ഇഷ്ടണ് ബ്രസീ ഇലിന്റെ ഒരു ആരാധന അപ്പൊ ഇവരെ ആ ഇവര്റു ഓന് കേടാനാപ്പ തന്നെ പറഞ്ഞു ഇന്നെ വിളിക്കണട്ടോ രാവിലെ കളി കാണെ വിളിക്കണം പറഞ്ഞു അപ്പൊ ഇവര് പറഞ്ഞു ആ ഞങ്ങൾ വിളിച്ചോണ്ട് തന്നെയാന്ന അപ്പൊ ഇവര് വിളിക്കാണ്ട് ഞാനും ഒനു ഒരു റൂമില കട ക്ക്ണെ അപ്പൊ ഇവര് വന്നണ്ട് പന്ത്രണ്ട് മണിക്ക്റരുന്നു മ റ്റെ കുട്ടികള ബൂത്ത കു പന്ത്രണ്ട് അല്ല കളിതുടങ്ങിക്ക്ണ് വേഗം എണീക്ക് പറഞ്ഞാലും ഇവര് വേ എണീ റ്റാതാനാവോ വിചാരിച്ച മാണ് ഇറ്റാലി പിന്നെ വലിയ റോമിലൊക്കെ മുഗലത്തെ റോമിലൊക്കെ
ആഹ
കേക്കു കൊണ്ടന്ന് വെച്ച് സെറ്റക്കി അന് ന ആകങ്ങാട്ടെ പെട്ടെന്ന് കടപ്പ് ഇതാള്ന്റെ അറിയണില്ല
കണ്ടപ്പോ ഒരു ആഹ് സർപ്രൈസ് ആയി പോയി അല്ലേ ഉം
ആഹ് ആഹ് എന്നിട്ട രാത്രി പിന്നെ കേകൊക്കെ മുറിച്ച് പിന്നെ അവരൊക്കെ കടന്നപ്പോ മൂന്നു മണിക്കെ കഴിക്കണറഞ്ഞു ഇതൊക്കെ കണ്ട് കടെ കളിയൊക്കെ കണ്ടിട്ട് പോ എന്താപ്പ രാത്രി ആയിക്ക്ണ് ആഹ് കണ്ട് കൺ കഴിഞ്ഞപ്പന്നൊക്കെ പറയണ്ടേ എണീക്കാനെന്നെ പതിനൊന്നണി ആയിക്ണാല്ലാരോ കുട്ട്യേളൊക്കെ എണീറ്റപ്പോ
ആഹ് ക്ഷീണിച്ച് ഓ അന്നരം ലേറ്റ് ആയിട്ടാ എഴുന്നേറ്റത് ഉം
ആഹ് ആഹ് കൊറേ സമയട്ടാണ് എണീറ്റത് അപ്പൊ ഞ്ഞിപ്പൊ രാ ത്രി നോക്കാന്ന് വിചാര്ച്ചു രാത്രിയെൻ ന്തെങ്കിലും പുറത്ത് പോയിക്കാണ്ട് കഴിക്ക അല്ലെങ്കിൽ പുറത്ത്ന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടു ക്കാണെങ്കിലു അങ്ങനെൻ ചെയ്യചാരിച്ചിക്കാണ് അപ്പൊൊന്നും ഉണ്ടാക്കിട്ടില്ലന്ന് ആഹ് ഓക്കെ
ശരി എന്ന ഉം